ഹലോ
ആഹ്
ആഹ് എന്തെക്കെണ് വർത്താനം?
നല്ല വർത്താനം സുഖല്ലേ?
ആഹ് സുഖായിട്ട് പോണു. എന്തെനി പണി?
ഞാൻ ഇവിടെങ്ങനെ നിക്കാ ഇങ്ങക്കേന്തേനി പണി?
ഇവിടെ ഇരിക്കേനു.
ഉം
ഞങ്ങക്ക് ഇന്നരു കല്യാണം ഇണ്ടയിനി അപ്പം ആ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്കേന്നു.
ആഹ് എവിടേന്നു കല്യാണം?
ഇവിടെ അയൽവക്കത്ത് വീട്ടിലേന്നു കല്യാണം പക്ഷെ കല്യാണം നടത്തിനത് നമ്മളെ ഇവടെ കൊറച്ച് പോയിട്ട് ഒരു ഓഡിറ്റോറിയംണ്ട് ആ ഓഡിറ്റോറിയത്തിൽ വച്ചാണ്ടയ്നി.
ഇപ്പൊ പിന്നെ എല്ലാ കല്യാണും ഓഡിറ്റോറിയത്തിനല്ലെ
ആഹ് എല്ലാ കല്യാണും ഇപ്പോ ഓഡിറ്റോറിയത്തില ഏത് പൈസല്ലോലും ഇല്ലാത്തരൊക്കെ നല്ല ഉഷാറായിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്ടാണ് കല്യാണം കഴിച്ച്ണത്
ഉം പണ്ടത്തെ പോലെ വീട്ടിലൊന്നും ഇപ്പോ കല്യാണൊന്നും ഒതുക്കൂല.
ആഹ് അന്നൊക്കെന്ന് ഞമ്മക്ക് അത്ര ഒരിതൊള്ളയ്നി. അന്നൊന്നും വല്ലാതെ ഓഡിറ്റോറിയങ്ങളും കൊറവേന്യല്ലോ അന്ന് അതോണ്ട് എല്ലാ വീട എല്ലാ വീടിന് മുറ്റത്തും സൗകര്യങ്ങള്ണ്ടായിനി മുറ്റത്തും തായെ തൊടുവിലോ തൊടുലൊക്കെ ആയിട്ട് പന്തലൊക്കെ കെട്ടി അങ്ങനത്തെരു കല്യാണയിനു അന്നൊക്കെ
ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയ ഏരിയ ഒക്കെ ഇണ്ടായിരുന്നു പണ്ടത്തെ പണ്ടൊക്കെ
ആഹ് ആഹ് ഇപ്പം പിന്നെ പ്പം പിന്നെ അതില്ലല്ലോ ഇപ്പൊ ഫുള്ള് ഓഡിറ്റോറിയത്തക്കണ്ട് മാറിയത് കൊണ്ട്
ഉം ഇപ്പൊ പിന്നെ പുതിയ പുതിയ ഐഡിയോളൊക്കെ വന്നിട്ടുണ്ടല്ലേ ഓഡിറ്റോറിയം അതായത് സ്റ്റേജ്തന്നെ നല്ല രീതിൽ അല്ലങ്ക
നല്ല ഡെക്കറേഷനാണ് ആഹ് ആഹ് നല്ല ഉഷാറായി ഡെക്കറേഷൻ ചെയ്യും. അയ്ന് അതേമാതിരി കേറി ചെല്ലുമ്പോ വെൽക്കം ഡ്രിങ്ക്സ് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ഐറ്റംസ് വെൽക്കം ഡ്രിങ്കനെ ഇണ്ടാവും
മൂന്ന് നാല് വെൽകം ഡ്രിങ്ക്സന്നെ അവര് ഇണ്ടാക്കി വെച്ചിട്ട്ണ്ടാവും
ആഹ് ആഹ് പിന്നെ അത് കഴിയുമ്പോ പിന്നെ ഫു ആഹ് ആഹ് ഫുഡിന്റെ സെക്ഷനില് ചെന്നാല് രണ്ട്ഐറ്റം ഫുഡ് പിന്നെ എന്താ ബ്രോസ്റ്റോ ചെൽപ്പോ അൽഫാമേക്കാരം ചെൽപ്പോ ബ്രോസ്റ്റ് ചെൽപ്പോ കാട പൊരിച്ചത്
ആഹ് പണ്ടൊക്കെ ഇണ്ടെങ്കി ഇണ്ട് പറ പോലരുന്നു ഇപ്പൊ പിന്നെ അതിന് പുറമെ കുറെ സാധനങ്ങൾ പിന്നെ നമ്മള് ഫുഡ് കഴിച്ചു വന്നിട്ട് മധുരപലഹാരങ്ങളായിട്ട് വേറിം
വേറെ ആ അതെ പ്പം വേറെണ്ടാവും പിന്നെപ്പറഞ്ഞ ഇപ്പൊ കണ്ടില്ലേ മൂന്നാല് ഐറ്റംസ് ചായകള്
ആഹ
ഞമ്മളെ മുന്നത്തെ പോലെയല്ലല്ലോ ഇപ്പൊ മൂന്നാല് ഐറ്റംസ് ചായ ഇണ്ട് ആഹ ആഹ അതെ അതൊക്കെ ഞാനൊക്കെ ആദ്യായിട്ടാണ് അതൊക്കെ ടേസ്റ്റ് ചെയ്ത്
ആഹ ആ കല്യാണത്തിനൊക്കെയാണ് അമ്മളൊക്കെ ടേസ്റ്റ് ചെയ്യാ
ആഹ് അല്ലാതെ ഇപ്പം നഞമ്മള് വീട്ടിലൊന്നും ഇപ്പ അങ്ങനെ സാധാ ചായ ഇണ്ടാക്കി കുടിക്കുന്നല്ലാതെപ്പോ ഇങ്ങനത്തെ വെറൈറ്റികളൊന്നും ഞമ്മളരും ഇണ്ടാക്കുലല്ലോ ഇതിപ്പോ അവ്ടെ ചെന്നപ്പോ ഫുൾ വെറൈറ്റികളായിരുന്നു നല്ല ഭക്ഷണം അതേപോലെട്ടോ ഭക്ഷണം നമ്മുക്ക് വാണ്ടത് വാണ്ടത് വാണ്ടത് അരോട് ചോയിച്ചാല് അവരങ്ങനെ കൊടന്ന് തരും
ആഹ് പണ്ടൊക്കെ നമ്മക്ക് വാണ്ട നമ്മളെട്ത്ത് തിന്നാ ഇപ്പം നമ്മള് വാ ണ്ട്യന്താ നമക്ക് എത്ര വേണേലും ചോയി
ഞമ്മള് ആഹ് നമ്മള് പറഞ്ഞാ മതി അപ്പൊത്തിനും ഓര് നമ്മള് ഇരിക്ക്‌ണ ഈ ഏര്യേക്ക്‌ ഓര് കൊടന്ന് തരും അതാണ് ഇപ്പത്തെത്
നമക്ക് എവ്ട്ക്കും നീച്ച് പോണ്ട അവസ്ഥ വരില്ല ഫുഡ്ഴിക്കുമ്പളായാലും ഹലോ
ആഹ് ആഹ് കേൾക്ക്‌ണില്ലേ
ആഹ് ആഹ്
ഉം പിന്നെന്ന് വെച്ചാല് ഞങ്ങള് അവിട്ത്തെ പുത്യണ്ണിനെ സ്റ്റേജ്‌മക്ക് ഉം അതൊക്കെത്തന്നെ കാണുമ്പോ അത്ഭുതാണ്
ആഹ് പുതിയണ്ണിന്റെ കോസ്റ്റ്യൂമൊക്കെ എന്താന്ന് നല്ല തെളങ്ങയിരിക്കും
ആഹ് ആഹ് പണ്ട് നമ്മളൊക്കെ ആദ്യന്നോക്കെ പറഞ്ഞാല് ഒരു സാരി എങ്കില് ഒരു സാരി ഒര് ഉട് ചോളിയെങ്കി ചോളി അതേ ഇണ്ടാവൊള്ളേനു ഇപ്പ അതല്ല ഇപ്പൊ ഫുൾ കല്ല് വെച്ചിട്ട് അതും ഹാൻ ആഹ് അതും ഹാൻഡ് വർക്കിലാ കൊട്ക്കലോല് ഹൻവർക്കായിക്കാണ്ട ഓല് കൊട്ക്ക
മേക്കപ്പ് ഇപ്പൊ എന്താ പൊറത്ത്ന്ന് ആളെ വിളിച്ചിട്ടാണ് ഇപ്പൊ മേക്കപ്പൊ ക്കെ ചെയ്യാറ് എല്ലാ വീ എല്ലാട്ത്തും എവിടെ കല്യാണണ്ടായാലും ഇപ്പ അങ്ങനെത്തന്നാണ്
ആഹ് ആഹ് കൊറഞ്ഞ വെലറ്റതുല്ലേ ഇപ്പൊക്കെ മേക്കപ്പ്റ്ഞ്ഞാല് ഒര് പത്തിര്പത്തഞ്ച്റ്പ്യ ഇപ്പൊ ഇരുവത്തയ്യായിരുപ്യന്റെ അട്ത്ത് വെര്ണ മേക്കപ്പൊക്ക്യാണ് ഇടല് പുത്യണ്ണ് അന്ന്ട്ടാലും പിറ്റേന്നേകക്കും ആ മേക്കപ്പ് പോവുല അങ്ങനത്തെ സൈസ് മേക്കപ്പൊക്കെ ഇപ്പടാറ്
പിന്നെ മേക്കപ്പ് ഇട്ടാ കാണാനും ഒരു രസാണ്
ആഹ് ആഹ് അതെ ആകെ മൊത്തത്തിലൊര് ചേഞ്ചാണ് സംഭവം പുത്യണിന്നെന്നെ നമ്മക്ക് മനസ്സിലാവുല അങ്ങനൊരു അവസ്ഥേക്കാരം പുത്യണ്ണിനെ കാണുമ്പം
ആഹ് പിന്നെ ഓഡിറ്റോറിയത്ത് തന്നെ ഇരിക്കാന്ല്ല സ്ഥലങ്ങളും നമുക്ക് നമുക്ക് വേണ്ട രീതി ഇരിക്കാം തിയേറ്ററിൽ പോയ പോലെയാണ് സീറ്റേളൊക്കെ ചാരിക്കെ ഇരിക്കാ
ആഹ് അതെ അതെ നല്ലൊര് നല്ലൊരു ഇതാണ് ഫുള്ള് എസിം കാര്യങ്ങളും ഇപ്പത്തെ കല്ല്യാണ വീട്ട്ലൊക്കെ അങ്ങനെ ആണല്ലോ കല്യാണത്തിന് ഓഡിറ്റോറിയ ത്തിലോക്കെ എസില്ലാത്ത ഓഡിറ്റോറിയം ഇല്ലല്ലോ
ആഹ് പിന്നെ നമ്മള് സ്വാഗതം ചെയ്യണതു ഓല് വേറെ ചേലാ അടിപൊള്യണ്
ആഹ് ആഹ് അങ്ങനന്നെ
വെറൈറ്റി
ആഹ് മൊത്തത്തില് അവരും ഒരു കളർഫുളായിരിക്കും പിന്നെ പുതിയണ്ണിനെ നിക്കാഹ് കഴിഞ്ഞാണ്ട് പിന്ന ഓര് പുതിയെണ്ണിനെ കൊ സ് സ്റ്റേജിലോട്ട് കൊണ്ടര്ണ രാങ്ങോക്കെണ്ടല്ലോ
ആഹ്
പുത്യണ്ണിനെ കൊണ്ടന്നാണ്ട് പിന്നെ ഈ പുതിയാപ്പളന്റെ കൈല് പിടിച്ച് കൈ പിടിച്ചാണ്ട് അത് കയറ്റുമ്പോ ഒന്നായിട്ട് പൂത്തിരി കത്തലും ആഹ് പൂത്തിരി കത്തലും മൊത്തത്തിലൊര് നീ ഒര് ആഹ് നീല ലൈറ്റൊക്കെ മിന്ന ലും മൊത്തത്തിലൊര് കളർഫുളാണ്പ്പം പണ്ടത്തെ പോലോന്നല്ല സംഭവം ഉം ആഹ് പോകീക്കും ചെയ്യും
ലൈറ്റാണ് ലെച്ചോറി ലൈറ്റാണ് ഇപ്പൊ ഓഡിറ്റോറിയത്തി തന്നെ
ആഹ് ആഹ് നല്ല ഭംഗിയാണ് കാണാന് അതിപ്പോ റോഡിന്റെ വാക്കിനാണ് ഓഡിറ്റോറിയം എങ്കില് അത് ഒന്നും കൂടി ഒരു ഭംഗി തോന്നാണ് ഭംഗി കൂടിക്കൂടി വര്യാണ് അപ്പൊ
ഉം പിന്നെ ഏഹ് ന്താ എ സി വരെയുണ്ട് ഇപ്പോ ഓഡിറ്റോറിയത്തിലൊക്കെ
അതെ എല്ലാ ഓഡിറ്റോറിയത്തിലും എ സി യാണിപ്പോ അതും ഒന്നു ര എ സി ഒന്നുല്ല കുറേ എ സി കള് ആ ഓഡിറ്റോറിയത്തില് ഒരു ഭാഗത്ത് തന്നെ അഞ്ച് ആറ് എ സി കൾ ഇങ്ങനെ വെക്കും
തന്നെ
അഹ്
പിന്നെ ചെല ഓഡിറ്റോറിയത്തില് വല്ല്യ ഫാൻ ഇല്ലേ അതൊക്കെ ആയിരി
ആഹ് ആഹ് ആഹ് അതെ അതെ അത് ആഹ് അത് മൊത്ത ത്തില് എ സി ഉണ്ടാവും പക്ഷെ ആ എ സി തണുപ്പ് എല്ലോത്തും എത്താനും വേണ്ടിട്ടില്ല ല്ല ഫാനണത് സംഭവം നല്ല രസ സാണ് നമ്മള് ഇങ്ങനെയൊക്കെ ഒന്ന് കൂടുമ്പോളാണ് അയിന്റെ ഭംഗി അറിയാ
ഒരു വല്ല്യ ഫാനൊക്കെ കാണാണെ
ആഹ് ആഹ് നമ്മളിപ്പോ അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനത്തൊരു കല്യാണം കൂടിക്കാണ്ട് പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ ഞമ്മൾ ഇങ്ങനെ അത് കുറിച്ച് ഇങ്ങനെ ആലോയിച്ചും ആലോയിച്ചോണ്ടേ ഇരിക്കും ഇങ്ങനൊരു കല്യാണം ഇടക്കിടെ ഉണ്ടായിരുന്നെങ്കില് എന്നുലൊരു
ആഹ് ഫുഡ്റിയണ്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കാനും രണ്ട് തരം ഫുഡ് ഉണ്ട് രണ്ട് തരം ഫുഡും നല്ല ടേസ്റ്റ് കായിക്കനും
ആഹ് നമ്മള് കേൾക്കാത്ത പേരുകളൊക്കെയാണ് ഫുഡിന് വരണത് ഞമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകളൊക്കെ വരിയാ
ആഹ് നമ്മൾ ഇതുവരായിട്ടും കേക്കാത്ത ആഹ് ഫുഡക്കെ ഫുഡിന്റെ പേരൊക്കെ ആയിരിക്കും കല്യാണത്തിന്
ആഹ്
മധുരപലഹാരങ്ങൾ തന്നെ ഒരു അഞ്ചാറ് ഐറ്റം ഉണ്ടാവുട്ടോ
ആഹ് ആഹ് അതെ ഇന്നിപ്പോ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഞമ്മള പണ്ട് കാലത്ത് തന്നെ നൊസ്റ്റാൾജിയ ഒരു മുഠായില്ലേ ഒരു പാലട
ആഹ് പാലട മുട്ടാ അതെല്ലാളപ്പ നൊസ്റ്റാൾജി ആണ് കൂടുതല് പണ്ട് കാലത്ത്‌ ആഹ് പണ്ട് കാലത്ത് മുട്ടയികളാണ് ഇപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ജിലേബി റ്റായിട്ട് ഫുഡ്‌ കഴിഞ്ഞിട്ട് നമ്മള് തിന്ന്ന്നത് പിന്നെ ഗുലാബ് ജാമിന മറ്റേ
ആഹ് അതെ ആഹ് അതിന് മേലെ ഈ ചോക്ലേറ്റ്സ് ചോക്ലേറ്റ് ഒക്കെ
ടെസ്റ്റാണ് വരിക
ആഹ് അങ്ങനെ പലതരം വിഭവങ്ങളാണ് ഞമ്മൾ പോലും ഇത്രം വിഭവം ഉണ്ടാവും നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല്ല
കല്യാണത്തിനോക്കെ
ആഹ് ഇമ്മൾ പ്രതീക്ഷിക്കാത്ത വിഭവങ്ങൾ വരെ അവി ടെ ഇണ്ടാകും നമ്മളിതൊന്നും പ്രതീക്ഷിച്ചണ്ടാവില്ലാ കല്യാണത്തിന് പോയിട്ടുണ്ടാവ
ഉം കല് ഇപ്പൊ കല്യാണത്തിന് പോവ പറഞ്ഞാല് വേരെ ഒരു സന്തോഷാണ് എല്ലാർക്കും കുട്ടിയാ ൾക്കാണെ കുട്ടിആളോ ക്കെ ചാടി കേറി വരും
ആഹ് മുന്നേന്നൊക്കെ പറഞ്ഞ നമ്മുക്കൊക്കെ ഒരു മഡ്യാ മടി ഒരു മടി ത മടി പിടിച്ച മതിരായ്നി കല്യാണത്തിന് പോവാ പറീമ്പോ ഒരു വലിഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആസ്ഥാനത്ത് ഇപ്പോളോക്കൊനറഞ്ഞ ഇപ്പോഒരു കല്യാണം ഇണ്ടായി കിഡ്യായല് നമ്മള് എവിടെയെങ്കിലും ഒക്കെ ഒരു കല്യാണം ഇണ്ടായാലും നിങ്ങെ ആലോയ്ച്ച് പോവണ്
ആഹ്
അവിട്ത്തെ ഫുഡും കാര്യങ്ങളും പിന്നെ അവിട്ത്തോരോ ആഹ് ആ ചെറിയ മക്കൾക്കാണ് ഒരിത് കൊണ്ടരാ സീറ്റ്സൊക്കെ എടുത്ത് കൊണ്ട്രാ കഴിക്ക അവര് അടങ്ങി നിൽക്കിണില്ല
ആഹ്
കൈണെ സച്ച് കൊണ്ട്രും ന്നിട്ട് കഴിക്കും
ഇപ്പൊ പിന്നെ കല്യാണത്തിന് ഡാൻസ്ക്കെ അല്ലേ ഡാൻസിന് വേറെ പോറ ത്ത്ന്ന് ആൾക്കാരെ വിളിച്ചിട്ടാണ് ഡാൻസോക്കെ നടത്തൽ
ആ ഡാൻസ് കളിപ്പിക്ന്നത് അങ്ങനണ് പോറത്തുന്ന് പാളെ വിളിച്ചോണ്ടാണ് ചെറിയ മക്കൾ ആതി മുമ്പൊക്കെന്നറഞ്ഞ ചെറിയ മക്കളെ കൊണ്ട് ക ളപ്പിക്കലേനി ഇപ്പൊ അതല്ലേ ഇപ്പൊ പുറത്ത് ന് ആള് വിളിച്ചാണ്ടാണ് ഡാൻസൊക്കെ പ
പിന്നെ പാട്ടാണെങ്കിലോ വേറെ പാട്ടിനും പോറത്ത് ന്ന് ആൾക്കാരെ വിളിച്ചിട്ടാണ് ഇപ്പ പാട്ടും അതാണ് നല്ല വലിയ പാട്ടുരൊക്കെണ് വിളിക്ണത് ഓൽ പാട്നെ കാണാനും ഒക്കെ നല്ല കുട്ടികളൊക്കെ പാട്ട് കേട്ട് രസിക്ക ച്ച് തുള്ളിച്ചാടയിരിക്കും
ആഹ് ഇപ്പൊ മക്കക്കും അങ്ങനെ മക്കളും തന്നെ ഒരു എൻജോയ് ചെയ്യലാണ് കല്യാത്തിനൊക്കെ പോന്നാല് മക്കള് എൻജോയ് ചെയ്യലാണ്
ഉം
വേറെ പിന്നെ എന്തൊക്കെണ്ട്
പിന്നെന്താ ഉം ഇന്നയ്ക്കോട്ടെ പിന്നെ വിളിക്കാം
ആഹ് ഓക്കെന്ന